ഹലോ കേക്ക്ണ്ടോ?
ഹലോ
കേക്ക്ണില്ലേയ്
ഹലോ
ഹലോ കേക്ക്ൺലേ
ലോ
കേക്ക്ണ് ണ്ട് ഇപ്പൊ കേക്ക്ണ്ടോ? ആഹ് എന്തോ നെറ്റ് പ്രശ്നണ്ട് തോന്നൂല്ലേറേഞ്ചിൽ കുറവുണ്ട് തോന്നുന്നു.
അവിട്ക്കും
അവടെ കേക്ക്ണ്ടോ. ഇപ്പ കേക്ക്ണ്‌ണ്ട
ആഹ് കേൾക്ക് ഇപ്പ കേൾക്കണ്ട്. ഇപ്പൊ കൊഴപ്പൊന്നുല്ല. ക്ലിയറാണ്‌ ക്ലിയറാണ്
ആഹ് അതെ ഉം
ഇങ്ങളവിടെ മഴ ണ്ടോ പ്പോ?
ദാ മഴ തൊടങ്ങിണ്ട് പ്പൊ ചെറുതായിട്ട് ങ്ങനെ തൊടങ്ങി വര്ന്ണ്ട്.
ആഹ്, വടെ റേഞ്ച് പ്രശ്നം എന്തേലും ണ്ടാവും.
ആഹ്, അതാണ്.
എന്താന്നട്ട്
എന്താ.. സുഖാണ് അങ്ങനെ പോണു. കൊഴപ്പൊന്നുല്ല പണിയേള് ഒരുങ്ങിയോ?
ഇല്യാ ഞാന് റസ്റ്റ്ലാ.
അതേ, ആഹ് അയ്ശരി
ആഹ് റെസ്റ്റല്ല കയ്യൊടിഞ്ഞിട്ട്ള്ള റസ്റ്റ
ഏഹ് അതോ.. അയ്ശെരി ഞാൻ കരുതി പ്രഗ്നന്റ് ആയിട്ട്ള്ള റെസ്റ്റ് ആയിരിക്കും ന്നെര്തി.
എന്തേപ്പ ണ്ടായീ വീണോ.
വീണു, വീണു ഞങ്ങളെ വട്ന്ന് അറങ്ങ്ണോട്ത് നല്ല സ് സ്ലോപ്പാണേ. പുറത്തൊന്നു വീണ്. അപ്പ കയ്യിന് ചതവ്ണ്ട്.
ഉം അതെ ഇവടീം പ്പതാ വീണ്ടാ വടിം അങ്ങനെ അയ്ക്കുണു. മഴ ങ്ങനെ പെയ്തിട്ടേയ്, ഗെയ്റ്റിന്റെ അവിടക്ക് എറങ്ങണ ആ ഒരു തില് ഭയങ്കര പച്ചപ്പ, അടിച്ചിട്ടും കാര്യല്ല പോണൂല്ലത്. പ്പോഴ ആരാണാവോ ഞ്ഞിപ്പവടെ ആകല്. അങ്ങനെനിക്കണ്ട്
ങ്ങാ
അത് കുത്തി ഒൽച്ച് വെള്ളം ങ്ങനെ കുത്തിഒൽച്ച് പോണ ഭാഗകോണ്ടേയ് അടിച്ചിട്ടും കാര്യല്ല. ഡെയിലി ങ്ങനെ വെള്ളം വീഴ്ണുംകൊണ്ടേയ് പച്ചപ്പ് നല്ല വഴുവഴുപ്പ് ണ്ടവിടിം.
ഇതുപോലെ എല്ലാർക്കും പേടിയാണ്. ആരാഞ്ഞി വീണ് വീണ് കയ്യോ കാലോ ഒടിയാ ന്നർഞ്ഞിട്ട് അങ്ങന താ ക്ക്ണ്ട്
ആഹ് ഇവിടെ ന്റെ വീട്ട്ന്ന്.
ആഹ് പിന്നെപ്പോ വീട്ടില് വേറെ ആരേലും ണ്ടോ പണിട്ക്കാനൊക്കെ. ആഹ് അന്റെ വീട്ടിലാ
ആ ഉമ്മ ണ്ട് പിന്നെ ആഹ് ഞാൻ ന്റെ വീടു വന്നതേര്ന്നു. വന്നെന്റെ പിറ്റേ ദിവസം ങ്ങനെ കയ്യ് ങ്ങളെ വീട്ടില്
ആഹ് ഇത് നല്ല കേക്ക്ണില്ലട്ടോ?
ഉം-
ഉം-
ക്ലിയറാവണില്ലാ-
ഇല്ലേയ് എന്നോ സാവധാനാണ്- ഞാനിങ്ങനെ വെയിറ്റിയ്തിരിക്ക ങ്ങൾ എന്താ പറയണന്ന് കേൾക്കാൻ വാണ്ടീട്ട്- ഭയങ്കര സ്ലോ ആയ പോലെ.
എന്താണാവോ, ഇങ്ങള് പറയ്ണ കറക്റ്റ് ആയി കേൾക്ക്ണ്ടല്ലോ.
അതേ ആഹ് അയ്ശരി- പിന്നെ വേറെന്തൊക്കേന്നട്ട് ചായൊട്ച്ചോ?
ടിയൊക്കെ കുടിച്ചിലെ ആഹ് നല്ല സൊ
ആഹ് അത് കേക്കണില്ലേ എന്തോ ഒരു മാതിരിയുണ്ട്-
ഓഹ് -
അറിയില-
ആഹ് - ചായ കുടികയിഞ്ഞോ- ആഹ് ശരി ആഹ് എന്റെ ചായകുടികഴിന്നു- ചടി കടി ചപ്പാത്തിയും കടലക്കറിയിരുന്നു-
ഉവ്വാ -
മ് പിന്നെ മക്കളില്ലേ മക്കള്-
ഓഹ് -
ഉം-
ഇപ്പൊഴും ക്ലിയറാ-
ഏയ് കോള് ഇല്ലേ കോളൊന്നും- നിങ്ങള് എന്തെങ്കലും പറയണുണ്ടോ എനിക്ക്ങ്ങൾ പറയായി ആണോ എനിക്ക് കേക്കായി എന്താന്ന് അറിയണില്ല- അതൊന്നുമില്ല്യാ-
ഞാൻ ചോദിക്കണ് ക്ലിയർ ആവാത്തോണ്ടാന്നോ അറയില്ല-
ആഹ് അതെന്തോ എനക്ക്ഒന്നും കേൾക്കണില്ലേ അതൂട്ടാണ്-
അല്ല അപ്പളും ക്ലിയറാവണില്ല്യ-
ആഹ് ഇങ്ങള് പറയണെത് നേരെ ക്ലിയർ ആയിട്ട് കേക്ക്ണ്ട് - പറഞ്ഞോളി ഹാഞാൻ കേൾക്കാറ്ണ്ട് പറഞ്ഞോ-
ഇനിയെന്ത് ഉച്ചക്ക് ഉണ്ടാക്കണേങ്ങള്-
ഉച്ചക്ക് ഇതാ കറി കുമ്പളങ്ങകറിണ്ട് ചോറ്ണ്ട് അട്പ്പത്ത്- പിന്നെ മീൻ എന്തേലും കിട്ടണേ വ വന്നാ വാങ്ങണം- ഉപ്പേരിക്ക് അമരക്കാണ്ട് നുറുക്കാനാട്ട് നിക്കാ-
ഹസ്ബൻഡ് നാട്ടിലാ-
ആഹ് ഇണ്ട് ഇവിടെന് നാട്ടിൽ തന്നെ ഉണ്ട് ഇവർക്ക് പെയിന്റിങ്ങാ പണി ഇപ്പൊ വണ്ടിമ്മേന്നൊരു- വണ്ടി പെയിന്റ് അടിക്കാ അപ്പൊ ഇവിടെത്തന്നെണ്ട്-
ആഹ് - അങ്ങനെ എത്ര കുട്ടികളാ-
കുട്ടികള് മൂന്നാള് ഓല് രണ്ടാള് ഇപ്പ ഒന്ന് പൊയക്കണു രണ്ടാൾക്ക്ന്ന് ഉസ് സ്കൂള്ണ്ട് അല്ല ഒരാളങ്ങനവാടിക്കാ പോയിക്കണേ ഒരാളെ സ്കൂൾക്ക് പോയ് ഒരാൾക്ക്ന്ന്ല്ല-
വല്ല്യ വല്ല്യ കുട്ടികളാ-
അല്ലേ ആറാം ക്ലാസ്സിലെ മൂത്താള് പിന്നെ - രണ്ടാമത്താള് രണ്ടാം ക്ലാസ്സില് ചെറിയാള് അംഗൻവാടീല്- മ്ഹ് ചായ കുടിച്ചില്ലേ-
ആഹ് ചായകുടിച്ചു-
എന്താ കടി-
ഇവിടെ പുട്ടും
ആഹ് അഹ്ആഹ് ശരി. ഉം മക്കള് ന്ന് സ്ക്കൂൾ ഇന്ന് സ്കൂൾ ണ്ടൊ?
ഇല്ല്യ. ൻക്കൊരു മോനൊള്ളൂ. നാല് വയസ്സവ്ണൊള്ളൂ
ആഹ് ശരി. ചേർത്തിട്ട്ണ്ടാവൂലാ ല്ലെ?
ഇല്ല ഇല്ല്യ
ആഹ് ശരി. ഉം പിന്നെ മഴണ്ടാടേ?
മഴ പെയ്തിന്ന് ഒര് ചെറിയ ഒലർച്ചണ്ട്.
അതെലേ. തോം മഴേ രാവിലേ മഴേണ്. വടെക്ക പ്പ ഒരു ത് രെ തോർച്ചയില്ല. ഒന്നുല്ല
ന്നാ. ങ്ങളെങ്ങനെയാ അവടെ കുമ്പള കേക്ക് ണ്ടാക്കാ
കുമ്പളങ്ങക്കറി അമ്മള് ഞാനും മോര് പാർന്ന്ട്ടാ വെക്കല്. മ്മടെ മോര്പാർന്നതാ അതിക എല്ലാർക്കും ഇഷ്ടം
ന്നാ
നമ്മള് മോരു പാർന്ന് അമ്മള് എന്ത് കടുക് വർത്ത് ട്ക്കൂലേ തേങ്ങ ഒക്കെ ഒഴിച്ചിട്ട്. അങ്ങനെ അതാഷ്ടം. ഉം അഹാ ഇല്ലേ ത് സ്വന്തം. ഇണ്ടെങ്കി ഇടുംട്ടോ. ഇന്നലെ ഒന്നുംണ്ടായിന്നിലാ കായിം മറ്റേ ക്കെണ്ടെങ്കിടും. ചേന യെക്കടാ ഞാൻ ന്നലെക്കെ ത് കുമ്പളങ്ങ മാത്രേ ണ്ടായിര്ന്നുള്ളൂ അപ്പൊ അത് മാത്രം ട്ട് വെച്ച്.
ആഹ്
ഉം
അല്ല ഈ വാഴ പച്ചക്കായക്കെ ഇ ടൊല്ലൊ.
ആഹ് പച്ചക്കായിം, ചേനക്കെ ഇ ടൊലൊ. കുമ്പളക്കറീക്ക് ഔടെ ഇ ടൊലൊ. ചേനിം, പച്ചക്കായക്കെ ഇടും. അതൊന്നുൺ ണ്ടാര്ന്നില്ല. കുമ്പളങ്ങക്കറി വ അങ്ങനെ കുമ്പളങ്ങ കഷ്ണം മാത്രം ഇട്ട്ട്ട് ഇന്നലെ വെച്ച്. മോര് കറി ന്നലെ വെച്ചറിയാണ്. അ പ്പത് ൺ എണ്ണക്കും രണ്ടീസ്ത്ത്ന് ണ്ട്. മോര് കറിയാമ്പോ അങ്ങനെ വെക്കല്. പ്പളും. ത്ത് കുമ്പളങ്ങക്കറി. അപ്പൊന്നക്കുംപാടെണ്ട്.
ങ്ങളവ്‌ട്ക്ക് നല്ല മഴ ണ്ടാവല്ണ്ടോ?
ഇല്ല. ഇന്ന് ഇപ്പോ ഒരു രണ്ട് ദിവസായിട്ടുള്ളൂ ങ്ങനെ നല്ല മഴ തൊടങ്ങീട്ട്. അതുവരെ ക്കെ വെയില്, മഴ അങ്ങനെ ഒന്നരാടൊ എപ്പോഴെങ്കിലെക്കെ ണ്ടായിന്നൊള്ളു.
ന്നിക്കാത്ത മഴല്ലേ. ഇന്നാലൊക്കെ നല്ല ന്നിക്കാത്ത മഴായിരുന്നില്ലേ?
ആഹ്. ന്ന് പ്പൊ ജൂലൈ ആയിട്ടാണ് പ്പൊരു മഴ. ജൂൺ മാസത്തിലൊന്നങ്ങനെ മഴ കിട്ടീലല്ലോ. ഉം
ങ്ങള്! ! ! ! ! ! !
അല്ലേയ് ഞാന്! ! ! ! ! ! !
ഏഹ്
ഉം. പിന്നെ വേറെന്തൊക്കെ അവി ട്ത്തെ വശേഷം ഏഹേ അത് എന്താവോ ട് എല്ലാരും പറിം. ന്റെ സംസാരം ഇങ്ങനേണ്. എല്ലാരും പറിംത്. ഞാൻ! ! ! ! ! ! ! ആണ്. ആഹ് ആഹ്. അല്ലേയ് ഞാന് മ് ! ! ! ! ! ! ! പക്ഷെ ന്റെ സംസാരം കേട്ടാ എല്ലാരും പറ ചൊയ്ക്കല്ണ്ട് ന്നോട്. ഈ പർഞ്ഞ പോലെ ഞാന് ഇൻക്ക് ഇങ്ങനേ ന്റെ സ വർത്താനം ഇങ്ങനേണ്. ഹാ പിന്നെ വേറെന്തൊക്കെ അവ്ട്ത്തെ വിശേഷങ്ങള്
വേറെന്താ വടെ കൈയ്യൊട്ഞ്ഞ് ങ്ങനെ ഇര്ക്കും
ആഹ്. ന്ന്ട്ട് ഇനി അഴിക്കാനായോ?
ഇല്ല്യ. ഇന്നലെ. മി ഞ്ഞഞ്ഞാന്നാ ഹോസ്പിറ്റല് പോയത് ഇതാക്കിയെ
ആഹ്
അതുകൊണ്ട് ഷോൾഡർനാണ് വൽത്തെ വൽത്തെ ഷോളർന് അപ്പോ
ആഹ്
ചതവ്ണ്ട് അഞ്ചിസ്ത്തെ മരുന്നുണ്ട് അത് കുടിച്ചിട്ട് ബേദല്ലെങ്കിൽ ഒന്നുടെ ചെയ്യാൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്.
ആഹ് ഇപ്പൊ ഒന്നും കെട്ടൊന്നും ചെയ്തിട്ടില്ല അപ്പൊ?
ഒരു വള്ളി കെട്ടീണ്. ബാഗ്ടാനാ പറഞ്ഞേ. ഓഹ് ബാഗ് ബടെ വീട്ടില് ഇണ്ടായിരുന്നു.
ആഹ്
അപ്പ അവ്ട്ന്നൊരു വള്ളിയാങ്ങി പോന്ന്
ആഹ് അയ് ശരി ഉം ഉം
മേഗ് വേദന ന്ത വീണപ്പോ കൊഴപ്പല്ല്യ വീട്ട് വന്ന് വേഗം മെ മേല് അഴികി വേറെ മാക്സി ഒക്കെ ഇടുത്തിട്ടു പിന്നെ ഒന്നു വാളകിയാലല്ലേ എന്താന്ന് അറിയുള്ളൂ.
ആഹ് അതെ
അല്ലെങ്കി അങ്ങനെ കെട് ക്കല്ലേയുള്ളൂ വേദന കൊറവില്ലാതെ. അപ്പൊ ഞാൻ മൊഖൊന്ന് തൊടച്ചൊടുത്തു തൊടക്കല് കഴിഞ്ഞപ്പോ പിന്നെ വാടകെന്താ ന്നാള്ന്ന് അട്ക്കള വരെ തൊടച്ചൊടുത്തു. അത് കഴിഞ്ഞപ്പോ കയ്യൊക്കെ കൂടി ഒന്നും ക് എന്തെക്കേ ആയി
ആഹ് പ്പാപ്ള ളറിയാൻ വേദനണ്ട് വ മറ്റേത് ചെൽപ്പോ തെരിച്ചിട്ട് കാരം വരുത്തൽന്നാതതെയ് വീണയ്ക്കെ
ആഹ് പിന്നണ്ട് കയ്യ് തൊടാനും വെയ്യ മേലക്ക് പൊക്കാനോ കുളിക്കാനോ തല നനക്കാനോ ഒക്കു വയ്യാ പിന്നെ ഉമ്മ തലൻച്ചന്നു. എങ്ങനൊക്കെ മീ ത്ത് വെള്ളം പാർന്ന് കേറി. പിന്നെ ഞങ്ങളവിടെ ഒരു ചേച്ചി ഇണ്ട് ഉഴിയണ ചേച്ചി
ആഹ്
ആ ചേച്ചിടെ അടുത്ത് പോയിട്ട് ഒന്ന് ഉഴിഞ്ഞോക്കി അപ്പൊ ചേച്ചി നാലിസൊക്കെ ഉഴിഞ്ഞാ റെഡി ആവും പക്ഷേ ചേച്ചിക്ക് മോളട്ത്ത്ക്ക് പോവാള്ള കാരണം
ആഹ്
നേരെ ഹോസ്പിറ്റല് പോ. എക്സ്റക്കെട്ത്തപ്പർഞ്ഞ് ചതവാണ്. അഞ്ചിസ്ത് ന് മരുന്ന്ണ്ട് ഇഞ് അത് കഴിഞ് ഭേദല്ലെങ്കി ഒന്നൂടെ പോയി കാണിക്ക
അതന്നെ ഉം ഈ മഴക്കാലായ ഞിതതന്നെ കാരം കുട്ടികളൊ ഒക്കെ അതെന്നെ കൈയ്യിനും കാലിനൊക്കെ വ് ഞമ്മള് എങ്ങനെ ശ്രദ്ധിച്ച് നടന്നാലും വഴുക്കൽ ഇണ്ടാവേ ഇപ്പ മ്മുക്കത് എപ്പളും ഇപ്പോ താവൂല ചെൽ
അല്ല ഞാന് ഉം ഇന്റെ വീട്ടില് പൊതുവേ ഇങ്ങനെ വഴുക്കും കാരണം ഇവിടുന്ന് മേൽന്ന് നല്ലം വെള്ളം വരെ മേലെ മേലോട്ടുള്ള വീടാണ് അപ്പൊ
ആഹ്
ഇന്റെ മേലള്ള പറമ്പുന്നൊക്കെ വെള്ളം വരും പിന്നെ ഞങ്ങളെ വീടുത്തെ വെള്ളം പിന്നെ കോൺക്രീറ്റ് ആണ് കോൺക്രീറ്റ് കഴിഞ്ഞാ ചെറിയൊരു ഇന്റർലോക്ക് ഇണ്ട്
ആഹ്
അപ്പൊ നല്ലങ്ങനെ വെള്ളം പോവുമ്പോ വഴുക്കല്ലോ അപ്പൊ ഞം ഉം ഞ ഞാന് മിനിഞ്ഞാന്ന് ൻ്റെ മിനിഞ്ഞാന്നല്ലാ അയിന് മുന്നത്തെ ദിവസം രാത്രി വന്നിട്ടൊള്ളൂ.
ആഹ്
ഇപ്പൊ അറിയില്ലല്ലോ രാവിൽ തന്നെ കൊട കൊണ്ടൊടുക്കാൻ വേണ്ടി പോയതേയിരുന്നു.
ആഹ് ശരി ഉം
തന്നെ ഞാൻ ഇണ്ടെങ്കി കൊഴപ്പല്ല്യ നിക്ക് അറിയാം ഇവടെ ഇങ്ങനെ വഴ്
ആഹ് അപ്പൊ അങ്ങനെ അറിയും ഇപ്പൊ ഇവടെ ഞാന് ആര് തിന് പോവാണെങ്കിലും നമ്മളിങ്ങനെ പറ യും വഴുക്കലുണ്ടവിടെ നോക്കി നടക്കൊണ്ട് പറയാം
ഇത് ഇമ്മ പറഞ്ഞു വെഴുക്കലൊക്കെ ഇണ്ട്ന്ന് പക്ഷെ തെവിടെ വെഴുക്ക എങ്ങനെയാ വെഴുക്കന്നൊന്നും അറിയി ലല്ലോ ന്നാലും പിടിച്ചിട്ടന്നെ പോയത് പഷേ പിടുത്തം പോയി
അതെ ആഹ്
നല്ല അടിച്ചങ്ങാണ്ടണ്ട് വീണ്
വീണൂല്ലേ ആഹ് ന്നാലും പ്പ ഇപ്പത്രല്ലേ പറ്റിള്ളൂ
ന്നാഹ് ഞാൻ ന്ന ഇങ്ങക്ക് വിളിക്കാട്ടോ ഞാൻ വിളിക്കാം വിളിക്കാ ആഹ് ശരി
താ വരുനു